ആഹ് ന്താ പരിപാടി
പരിപാടി എന്താ ഇങ്ങനെ ഇരിക്കെന്നെ വിളിച്ച് ഞ്ഞി പണികളൊക്കെ എടുക്കാണ്ട്
ഉച്ചക്കത്തെ ഭക്ഷണായോ?
ഉച്ചക്കത്തത് ചോറുണ്ട് ഗ്യാസ്മ്മേ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല മക്കളൊക്കെ സ്കൂൾക്ക് പോയില്ലേ പിന്നെ മാപ്പള പണിക്കും പോയി ഞമ്മളൊറ്റക്കല്ലേ
ആഹ് അല്ല നമ്മ് എനക്ക് പിന്നെ അല്ല എനക്ക് പിന്നെ മക്ക ക്ക് രാവിലെ രാവിലേക്കും ഉച്ചക്കത്തേക്കെല്ലാം ഭക്ഷണം കൊണ്ടോണം അതുകൊണ്ട എല്ലാ ആയി, ആഹ്, മക്കക്ക് മറ്റേ ബീട്ട്റൂട്ട് ഉപ്പേ ബി ബീട്രൂട്ട് ചോറിലെ ചോറ് ബീട്രൂട്ട് വറവിലിട്ടിട്ട് അത് ഞാനട ക്കങ്ങനാക്കും ന്നാ പിന്നെ പ്രശ്നുല്ലാതെ അങ്ങനെ അ കാണാനും രസാണ് പിന്നെമ്മക് ക്കത്ര പണിയുല്ല, കറിയാവുമ്പോ, അയ്ലേവന്ന് ഇയ്ലേ വന്ന് ഡ്രസ്സിനായി മ മോ മോ മ മോന്, വെ വെള്ളക്കളറ് കുപ്പായാണ് അപ്പോ വേറെ കറിയെല്ലാവുമ്പോ അത് പണിയാണ് ഇല്ലെങ്കിലെ ഇന്നലെ ഏ അവ അവന്റെ ഒരു മറ്റേ മറ്റേ ഈ ടൈപ്പ് ഡ്രസാ അമ്മ കുട്ടികൾക്ക് ഇട്ന്ന മറ്റേ ഇങ്ങനെ കൈ കെത്ത്ന്ന പോല്ത്തെ യൂനിഫോമാണ് അപ്പോ അത് ബാത്ത്റൂമ് ഏ ടോ എന്താ മൂത്രയ്ക്കാ പോവുമ്പല്ലാം ബുദ്ധിമുട്ടാണ് അപ്പ അത് ഊരി ഇതാവുമ്പോ വള്ളം മറിയത്- ഇന്നലെ ഫുള്ള് ഇതാക്കീട്ട് കു ചെറ്തല്ലേ എൽക്കെ മ്മ് ഓന്റെ കൂടെ ഇ ല്ല ല്ലാം വല്യ കുട്ട്യളെ ഇവൻ ചെറ്ത് കണ്ടാലും രണ്ട് വയസ്സ്ന്നേ പറയൂ അപ്പൊ അപ്പൊ അത് ഇത് ആകുമോ കഴുകുപത്തെ വെള്ളായി അപ്പം ആ ഡ്രസ്സ് ആ കുപ്പായം മാറ്റീട്ട്, ഏഹ് അവരെ നോക്കുന്ന ടീച്ചർമാരും വേറെ വെക്കും ഇടും അപ്പൊ ഇപ്പതലക്കി, അലക്കി ഇടണം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്,
ആഹ് ശെരി, അയ്പ്പൊ ഇങ്ങനെ യൂണിഫോം ആയാ കുട്ടിയക്ക് ബുദ്ധിമു ല്ലലെ ചെറിയ മക്കളൊക്കാവുമ്പോ
അതന്നെ പിരാന്ത്‌ അതാരങ്ങനെ സെ ഇതാക് തെരഞ്ഞെട്ത്ത്ന്നറീല നമ്മ പറഞ്ഞേരം ആ ഹെഡ് മിസ്റ്റർ പറഞ്ഞു പിന്നെ അത്‌ല്ലാം റെഡിയാക്കാം അതെല്ലാം റെഡിയാക്കാം ആകെ രണ്ട് ജോഡിയാ ഒരു ജോഡിക്കന്നെണ്ട് ആയിര ത്തി സംതിങ് അപ്പൊ രണ്ടെണ്ണ ലെ വാങ്ങാകഴിയുപ്പോ
ആഹ് അതന്നെ
ആഹ് പക്ഷെ മോളത് ആ മോള സമയത്ത് പിന്നെ വേറെ ഡ്രസ്സാ അവർക്ക് ട്രൗസർ ആയിരുന്നു അത്ര പണിയില്ല ഇത് കഴിക്കാ പറ്റാ വള്ളിയലുല്യ ട്ടയ് ഇല്ലേ ആ ആ മോ ആ മ അഹ് ഹ് ഹ് ഇ ല അയ്ല്
ഹ ഹ് ഹു
ആഹ് മറ്റേ റോംബർ ടൈപ്പ്.
ഏഹ് അത് ശരി
ചെറ്യേ കുട്ട്യേള്ക്ക് ഇട്ടോട്ക്കെല്യേ പമ്പേഴ്സെല്ലാം ഇട്ടിട്ട് ഇട്ടോട്ക്ക്ണേ ആ ടൈപ്പാണ്
അത് ശെരി അപ്പൊ മക്കക്കത് ബുദ്ധിമുട്ടാൺള്ളല്ലേ അത് ആഹ്
ട്ടൾക്ക് പ്രഷ്നുല്ല അവര്ക്ക് പൊന്തിച്ചാ മതി ആൺകു ട്ട്യേള്ക്ക് താ മറ്റേ പേ ഇതായോണ്ട് ടൗസർ പോലായൊണ്ട്
ആഹ് ആഹ് അത് ശെരി അങ്ങനാവുമ്പോ ബുദ്ധിമുട്ടെന്നെണ് ഉം ഉം
അതോണ്ട് ആ അവളെ വിദ്യാലയത്ത് ചേർക്കാനെ എനക്ക്ഷ് ത്ത മുണ്ടായ്റ്റാ ആ ഡ്ര ആ കുപ്പായ ആയോണ്ട്
ആഹ് ആഹ്
പക്ഷെ കാണാ നല്ല ഭംഗിണ്ട് പക്ഷെ ഇത് മോന് മോന് ഓൾറെഡി ഇങ്ങനെ ഏഹ് ഈ പിന്നെ മൂത്രയ്ക്കാ പോന്നെൽ ഒരു പ്രശ്നം അവമെല്ലെ പോവും
ഇന്റെ ചെറ്തും അങ്ങനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മൂത്രയ്‌ക്കാൻ പോവും.
അല്ല പറയൂ ഇവൻ പറയൂല പോവുന്നല്ല അവൻ പറയൂല നമ്മ ചോയിക്കണം മോനേ ഇണ്ടോ മോനേ ഇണ്ടോ മോനേ ഇണ്ടോ അത് ആഹ് ടീച്ചറ വെ മൂന്ന് നാല് പ്രാവശ്യം അയച്ചാലും ഇപ്പ മഴയല്ലേ ഒരാളെ ന്ന് കൊണ്ടേയവള്ളല്ലാം കുടിക്കും നമ്മ ഇ കൊറച്ച് വെള്ളം കൊടുത്താല് ചെല്‌പ്പം അന്ന് ദാ അന്ന് ദാഹിച്ചാലമ്മക്ക് സങ്കടാവൂലെ അതോണ്ട് ഞാൻ കൊറച്ച്ക്ക് കൊട്ക്കും അപ്പേയ്ക്കു ഓ ഒഹ് മോള് ഫുൾ തീർ ഏ തീർക്കൂല മോനല്ലാം തീർത്ത്ട്ടെ വെരൂ ഇന്നെട്ടറിം ഇ ഇത് വെള്ളം കുടിക്കുമ്പോ തന്നെ മൂ മൂത്രം വന്നൂന്ന് ഇന്നോട് വന്ന് രാവിലെന്നെ പറയാ അതുകൊണ്ടാണ് ഉമ്മാ ഇതായത് ന്ന് പറഞ്ഞു.
ആഹ് അത് ശരി. അതെന്താ അറിയോ ഞമ്മള് കുട്ടികള് ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാ നമ്മളെ കുട്ടികളെ ബ്ലാഡറിന് പ്രശ്നാണതെ
ആഹ് അല്ല ഓല് ആ പോവുമ്പം തന്നെ വാത് ഈലെത്തുമ്പം തെന്നെ ഏഹ് കുഞ്ഞിക്ക് വെരും ആഹ് അപ്പഴേക്ക് അത്രയും നേ ചോയിക്കണം ഓന് പേടിയാ എല്ലാരെയും ഓനെകാട്ടി വെൽ ഓൻ ചെറുതായതോണ്ട് ചോദിച്ചാ മാത് ഞാ മോനെന്ന് വിളിക്കുമ്പോ ആഹ് ഉമ്മാ ഇണ്ട്
അത് ശരി.
അത് അപ്പേക് വേ ഊരാലോ ഇത് ആദ്യം ആ സിബ്ബ് ഊരണം ഓന് വി ചെറുതായതോണ്ട് ഓൻ്റെ ആ ഉള്ളിലെ ആ കുപ്പായം മേലോട്ടാക്കണം. എന്നിറ്റ് വാണം ഇ ഷ് ഇതൂരാൻ വാണ്ടി എന്നാലേല്ലേ കുഞ്ഞിക്ക്ടാ അപ്പളേക്കെന്നെ സമയായി.
ഉം എന്ത് ഗതിയേടാലേ കുട്ടിയാക്ക് അങ്ങനെയൊക്കെ ആവുമ്പോ. ടീച്ചർമാര് ചെറിയെ കുട്ടിയാക്ക് ഇല്ലതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതാക്കിയില്ലെങ്കിലെ
അല്ല അതന്നെ ഇങ്ങനെ ബ ബനിയൻ കുപ്പായോം ആണ് അപ്പൊ ഇതായോണ്ടാ ഇത് മറ്റ്ച്ചായി സാദാ ഊരുന്ന ഏഹ് ഇത് എലാസ്റ്റിക് ഇള്ളേ ഏഹ് ടൗസറാണെങ്കിൽ പ്രശ്നോ ഇല്ല വേഗങ്ങ് ഊരാ ഇതങ്ങനല്ല ഇതൂരി എന്തോര് ഇതില് പണ്ടാരായി പക്ഷെ ആരും പരാതി പറയുന്നില്ല ഷ് അധിക കുട്ട്യേളും ഈ നഴ്സറിക്ക് മുമ്പില് മറ്റേ മറ്റൊരു നഴ്സറി ഇല്ലേ അങ്കവാടി അല്ലാതൊരു ഇതില്ലേ പഠി കളിക്കാനായിട്ട് പോകുന്നെ
ഡേക്കാ ഡേക്കെയറാ
അല്ല ഈ എൽ കെ ജിക്ക് മുമ്പില് ഈ പ്രി കെ ജി ഇല്ലേ ക്ലാസ് ഇണ്ട് ഇവരെ സ്കൂളിലെല്ലോ ഇണ്ട് ആഹ് അങ്കവാടി ഇപ്പോ എല്ലാര്ക്കും ഈ അങ്കൻവാടി പോ അത് മൂന്ന് മണിക്ക് വിടൂലോ ഇത് സ്കൂള് പോലെന്നെ പക്ഷെ കളിയും ചിരിയും അങ്ങനെ ആയിറ്റ് ഇവരെ സ്കൂളിലെല്ലാം ഉണ്ട്. അങ്കൻവാടി പോലെന്നെ പക്ഷെ ഫുഡൊന്നും ഇല്ല. ഫുഡെല്ലാം നമ്മ കൊണ്ടോണം അവര് അപ്പൊ ആ ഫീസും ഉണ്ട്. ഇതെ അവരെ സ്കൂളിലെന്നെ ഇണ്ടത്.
ഈ ജോലിക്കൊക്കെ പോണോൽക്ക് കുട്ടികളാക്കി പോകാനൊരു
ആഹ് മോക്കും ഏഹ് മൂ ഇത് അധികം സ്കൂളിലും ഒന്നാം ക്ലാസിന് മുമ്പ് മൂന്ന് മൂന്ന് കൊല്ലം പഠിച്ചിട്ടില്ല ഒന്നിലും. പോനതേപോ
ആഹ് അയിന് ഇവിടെയൊക്കെ അയിന് അധി ഇപ്പ ഞങ്ങളൊക്കെ ഏഹ് ഗ്രാമപ്രദേശത്താണ് അപ്പൊക്കെ അംഗനവാടിയിലാണ് പോകാ പിന്നെ ഡേക്കെയറുണ്ട് ചെറുതായിറ്റ് ഇങ്ങനെ ജോലി
അല്ല അം അംഗൻ അങ്കൻവാടിലാകുമ്പോ മൂന്ന് മണിക്ക് വിടൂ ഇത് നാല് മണിക്കല്ലേ വിടു.
ആഹ്
ആഹ്. ഇതാവുമ്പോ അങ്കവാടി അങ്ങനെ പഠിപ്പിക്കലോ ഒറക്കലോ ഇത് ഒറക്കലൊന്നും ഇല്ല ഇത് പഠപ്പിക്കലും കളി കളിക്കലും മാത്രാണ് കൊറച്ചും കൂടെ കുട്ട്യേള് നല്ലോണം ഇത് ഇതാവും. ഓന്റെ മോന്റെ ക്ലാസില് അങ്ങനെയാന്ന് ഇഷ്ട്ടം കണക്കെ ആള് അയിൽ പെട് ആക്കിയ ആളാ.
അത് ശരി.
അപ്പോ എന്നാവും എല്ലോ ഓനക്കാട്ടി അവര്ക്കെല്ലാം ഏഹ് ഈ മൂത്രൊയ്ക്കാനെല്ലാം പോയി റെഡിയാ ഏഹ് ശരിയായവരാണ് എന്നാ അവര് ക്ക് പ്രശ്നുല്ല ആ ഇവന് ഇപ്പനേള്ളൂ. രണ്ട് പ്രാവശ്യം ബസ്സിൽ ആദ്യം പോയേരം ഛർദ്ദിച്ചു പിന്നെ ബസ് കയറി രാവിലെ ഫുഡ് കഴി ചാടും കയറിയൊണ്ട് പിന്നെ രണ്ട് ദിവസം ഞാൻ കുപ്പായ ഇട്ട് കൊടുത്തില്ലേ യൂണിഫോം ആ വെള്ളയല്ലേ എന്ന്ട്ട് ഇട്ട് കൊടുത്തില്ല ഇപ്പൊ അത് ഇത്ര സ്വം ഇതായിട്ട് ഇത് ഇന്നലെ പോകുമ്പോക്കെന്നെ ഇതായിട്ട്ണ്ടാവും. പക്ഷ വേ സങ്കടാവും ഉമ്മ ചീത്ത പറയോന്ന് പേടി ഉമ്മ ഞാൻ വെള്ളം കുടുക്കുമ്പോഴേക്കെ വന്നതാ ഉമ്മ പറയുമ്പ സങ്കട പക്ഷേ നമ്മക്ക് അല്ല ഇത് ഉണങ്ങിയാലല്ലേ നാളെ
അതെ ഉം അഹ് അഹ് അലക്കി വെള്ളം ചോന്നിട്ട് ഫാനിന്റെ ചോട്ടിലിട്ടാൽ മതി.
ഫാന്റെ ചോട്ടായിട്ടമ്മ പറഞ്ഞില്ലേ ഏ ഇതിപ്പോ നമുക്ക് അങ്ങനെ സാ ഇതില്ലല്ലോ
ആഹ അല്ല ഫാനില്ലെ റൂമില് ഫാനില്ലെ ഒരു ചെയർ എന്തായാലും ഇട്ടി ട്ടേയ് അയിന്റെ മേളിൽ ഇടാ
അല്ല മഴയത്ത് ഫാൻ അഞ്ചിലിട്ടിട്ട് നമ്മുക്ക് നിക്കാൻ കയ്യില്ലല്ലോ
ആ ആ കിടക്കാത്ത റൂമ് ഉണ്ടാവ ൂല്ലല്ലേ? ഞാന് ഡൈനിഹാളില് നമ്മളെ ഭക്ഷണം കഴിച്ച ടേബിളൊക്കെ തോർത്തിട്ട് ആതേപ്പോലെ നമ്മളെ ചെയറെക്കെ തോർത്തിട്ട് അയിമ്മ
ഏയ് അല്ലയ് നമ്മ വാടയൊക്കെല്ലേ നമ്മുക്ക് അത്ര സൗകര്യല്ലാ കേറിയാട ഒരു ഒരു ഇങ്ങനെ നിക്കുന്ന വരാന്ത പോലെ അങ്ങനെ ഉള്ളില്അത് കഴിഞ്ഞിട്ട് റൂ ഒരു ടോറെ അത് ഒരു റൂമ് അത് കഴിഞ്ഞിട്ട് അടുക്കള അത് കഴിഞ്ഞിട്ട് ബാത്റൂം അങ്ങനെ സ്വകാര്യ ഇതായിട്ടില്ല
ഉം ഒരു ബെഡ്റൂം പോലെണ്ടാവൂല എനിക്കറിയാ ഞാനങ്ങള് നിന്ന്ക്ണ് അങ്ങനെ
ആഹ എന്നുവച്ചാ ഇത് ബാക്കിയ കണ്ടന്ന അയൽവാസികള കൊണ്ടും ശല്യമല്ല വേറൊന്നും ശല്യമല്ല പക്ഷെ റൂ നമുക്ക് കുറച്ചും കൂടെ ഇത് വിശാലത ഇല്ല
അതെ
ഞമ്മൾ ഒന്നാക്കയി കേയറുന്നിടത്ത തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇത് വാങ്ങിയത് ടെലിവിഷൻ വാങ്ങിയത്. കളി പിള്ളേർ മൊബൈലിൽ തന്നെ ആന്നേണ്ട് അപ്പൊ ആടെ രണ്ട് അയല് കട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ എല്ലാം അലക്കി ഒണക്കി തിരുമ്പുന്ന ഈ മെഷീനൽ എല്ലാം ചെയ്തതാ അ ഒന്നായിട്ട ആകുമ്പോം കട്ടാ കട്ടാ കടാന്ന് ഒച്ച വരൂലേ ആ അപ്പൊ പിന്നെ- സാധനം കൊടുക്ക ഞാൻ വച്ച ഇപ്പ വെള്ളത്തിട്ട് വെച്ചു എന്നാൽ വെള്ളം പെറത്ത് ഇതുണ്ട് ഇത് കെട്ടിട്ടുണ്ട് ഷീറ്റ്ണ്ട് അപ്പൊ ആടെ ഉറ്റാൻ വെച്ചാല് വൈിയ രാത്രി ഇപ്പറം കൊണ്ടിടാലൊന്ന്
ആഹ ആഹ അതാണ് മഴ ഏതാ പിന്നെ ഉണക്കാനും ഞാൻ പിന്നെ കോണിക്കൂട്ടിലിട്ടിട്ട് അവിടെ ഫൻണ് കൊണ്ടയി കും അതങ്ങട്ട് ഫുള് അവിടെ ഇടെ ഓണ ആക്കും പിന്നെന്താറീ മെഷി ഷിനിൽ ആയതുകൊണ്ടേ കാറ്റട്ടിയൽ തന്നെ ഉണങ്ങും മയക്കാലായ ഞാൻ പിന്നെ ക
മഴക്കാലയോണ്ടാണ് എല്ലെങ്കിൽ പ്രശ്നല്ല ഇത് ഒന്നായിട്ട് ഇപ്പ ഇനി അലക്കണങ്കി ഡ്രസ്സ്‌ ഞാൻ ഇപ്പല്ല ഇല്ലതൊരു അയച്ചിടേണ്ടി വരും ഉണക്കാൻ എന്ന നമുക്ക് ഇവിടെങ്ങനെ സൗകര്യല്ലേ ഓൾറെഡി ഇല്ല ആതിന്നെ ഇല്ല തന്നെ ഉണങ്ങാനുംണ്ട്- അത്ര എന്നാലല്ലാം അടുത്ത ഇതാക്കി ഇ യൂണിഫോം അവിടെ വെച്ചിട്ടണ്ട് മോക്ക് പ്രശ്നുല്ല മോള് യൂണിഫോമ സെയിം ആയതോണ്ട് ഓക്ക് ഇപ്രാവശ്യ രണ്ട് ബനിയനും ഒ ആയുധമാ വാങ്ങിയ ഇടന്ന് നമ്മളെ നമ്മ പോലത്തൊന്നില്ലേ ആ ആ സാധനം. ആ അത് ഒന്ന് വാങ്ങിറ്റെ അയിന് നനെ ഇണ്ട് അറനൂറ് എഴുന്നൂറ് ഉപ്പ അപ്പൊ മോളെ എൽ കെ ജിന്ന് വാങ്ങുമ്പോ വല്യതാവാന് ഞാ അതും ഉണ്ട്. ഹസ്ബന്ഡ് പി എസ് സി എഴുതി കിട്ടിയതാ കോടതിയില്
ഏ അയ് ശരി ഗവൺമെന്റ് ജോലിയാണല്ലോല്ലേ
ആഹ അത് ഗവൺമ്മന്റ് ജോലി ന്നെ അതെന്താ ത് ന്നാലു അയ്ലീല പോവാനും അവര്ക്ക്ന്നെ ഓഫീസിൽ ന്നെണ്ടാവും കൊറേ പിരിവ്.
മ് ഹ്..
കല്ല്യാണം മറ്റേത് ഇതെന്നിലും കൊടുക്കാത്ക്കാനും കയ്ല ഞാൻ പറ അമ്മക്കെല്ലം വീടായിട്ടെപ്പ ഇതെല്ലാം തിരിച്ച് കിട്ടുവോ കൊടുക്കത് മാത്രേ ണ്ടാവൂന്ന് ർണ്.
ഉ ഹ് ഹ് ഹ്..
അമ്മളെ മക്കളെ കല്യാണ ആമ്പഴേക്കാ ല്ല ഇവരെല്ലാം ണ്ടാവോ തരാൻ ഓയ്ച്ച്. ആ രാള് ഒരാളെ കല്യാണം കഴിഞ്ഞ്. ത്തിര കല്യാണം അവരെ വീട്ട് കുടിയല് പിന്നെ എന്താ സുഗോല്ലാ സുഗുല്ലാത്ത പിന്നെ ഇവര്ക്ക് സുഗുല്ലാത്തെരം അങ്ങനെ കെ ഇങ്ങോട്ടും തന്നി ഞാ ങ്ങനെ പറയു ഇത് വീടെ എടുക്കുമ്പോക്ക് ഇവരെല്ലോ ഒയ്ഞ്ഞ് പോലെ എല്ലാരും വിരമിച്ചു പോവ് ലെ പറ
അത് സാരല്ല നമ്മളൊ ഭാത്കൂടി കൊടു ക്കുമ്പോ അമ്മക്ക് തെരാൻ വേറെ ആൾക്കാര്ണ്ടാവും ഇപ്പർത്ത് കൂടെ മ് അതെന്നെ.
ക് കിട്ടേണ്ട ഒരു പൈസ ണ്ട് അത് നിർത്തിവെച്ച് ആകെ മാ മക്കള ഫീസ് അടക്കല അത് കിട്ടീട്ട് ആകെ സങ്കടയ് പോയ്‌. നമ്മക്ക്ന്തായാലും ബസ്സിലും പോവാൻ കഴിയിന്നില്ല ശമ്പള ആണെങ്ക് കുട്ടിയും കൊടുത്തിട്ടില്ല ഇതും കിട്ടുന്നില്ല അമ്മുക്കൊന്നും നേട്ടമില്ലല്ലോ മ്മക്കാണെങ്ക് റേഷൻ അരി ആമ്പോ വെള്ള കാടല്ലേ അയിലൊന്നും കിട്ടൂലല്ല രണ്ട് കിലോനല്ലെ കിട്ടു നമ്മക്കൊരുപകാരുല്ല.
ഉം.. അങ്ങനൊക്കെയ്കാണ് പോണിലെ?
മ്..
ഓരോരുത്തരെ ജീവിതം ഓരോ മോഡല് ലെ അമ്ള് രുതു ഞമ്മക്കാണ് പ്രയാസം ഹ് ഹ്..
ശ ജോലിണ്ട് ശമ്പളു ണ്ട് അത് കിട്ട്ന്ന്ണ്ട് തീര്ന്ന്ണ്ട് വെ എടുത്ത് വെക്കാന് ഒരു സാധനം ഇല്ല.
സേവ് ചെയ്യാനില്ലല്ലേ?
സെയ്‌വ് യ്യ അങ്ങട്ട് ഇടാ വാടക അയ്യായിരം പിന്നെ കറണ്ട് ബില്ല് ആഹ ശെരിന്നാ.
ഓക്കെ.